ആ കേക്കാം കേക്കാം. അപ്പൊ നമ്മള് ട്യൂഷൻ ത്തിയത്. ട്യൂഷൻ സെന്ററിലല്ലേ നിർത്തിയേ?
ആ.
അങ്ങനെ ഈ രണ്ട് പ്രശ്നങ്ങൾക്കൊടുവില് എങ്ങനെയോ പാസ്സായി. എങ്ങനെയാ പാസ്സായേന്ന് പറഞ്ഞാ നല്ല മാർക്കോടെതന്നെ പാസ്സായി. അപ്പ എന്റെ കെട്ടിയോൻ പറയും. ഇതേ രീതിയില് പി എസ് സി. ഒരു ദിവസം ഇത്രയൊന്നും കഷ്ടപ്പെടണ്ട ഈ ബാക്കി ള്ളനേരം ഒക്കെ ഒറങ്ങിക്കോ. മൂന്ന് മണിക്കൂർ പഠിച്ചാതി. ഈ പരീക്ഷാ പേടി ഇല്ലാത്തോണ്ട് ഭയങ്കര കഷ്ടവാ. അപ്പം ഞാൻ ആലോചിക്കാ. അന്നത്തെ പരീക്ഷ പേടി ഇപ്പം വന്നായിരുന്നെങ്കിൽ എന്തു നല്ലാ യാനേ.
ഇൻക്കു വയങ്കര പേടിണ്ട്. അതാണ് ഇൻക്ക്ള്ള ടെൻഷന്. ഇൻക്ക്. തോറ്റാല്.... ഒരു കൊറവല്ലേ? കഴിഞ്ഞതല്ലേ? അപ്പോ അങ്ങനൊക്കെ നമ്മക്കൊരു ടെൻഷനല്ലേ? ആ ടെൻഷന് നന്നാ... യിട്ടുണ്ട്.
അല്ല. അപ്പ ഈ സിലബസ് എടു ടുത്ത് വെച്ചിട്ട് കഴിഞ്ഞ വർഷത്തെ കൊസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് അങ്ങനെ പഠിക്കാനുള്ള ഒരു ഓപ്ഷനില്ലേ?
അത് ക്വസ്റ്റ്യൻ പേപ്പറ് അല്ല. ഞങ്ങള് കമ്പ്യൂട്ടറിലാ.
അല്ല. എന്നാലും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പി ഡി എഫ് കിട്ടത്തില്ലേ?
അഅണ്ട്. അത് നോക്ക്ണ്ട്.
മോപ്പ് സ തരലല്ലേ?
അത് ത്തും. ആ മോക്ക് ടെസ്റ്റ് ചെയ്യ്ണ്ട്.
അപ്പ അത് ചെയ്യുമ്പോ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഇതാവത്തില്ലേ? ഓക്കെ ആവത്തില്ലേ?
ആ. ആവൊക്കെ ചെയ്യും.
ആ
ഫൈനൽ പ്പ പാസായിണ്. ജസ്റ്റ് പാസ്. ഇൻക്കൊന്ന് അതേപോലെ പാസായാ മതിയേനിന്ന്..
കൂടുതല് മാർക്ക് മേടിക്കണം. ഈ ഒരു എക്സാം കൂടി കോഴ്സ് തീരോ?
ആ തീരും.
ആ. അപ്പൊ ത് കഴിഞ്ഞിട്ട് പി ന്റേൺഷിപ്പ് വരല്ണ്ടോ?
ആ. ണ്ട്.
അതെവിടെ ആയിരിക്കും? നാട്ടിൽ തന്നെ ആയിരിക്കുവോ? അതോ വെളിയില് ആയിരിക്കോ?
വെളിയില് എല്ലോട്ത്തും ഉണ്ടല്ലോ.
ഉം. നമ്മക്ക് ഇഷ്ടമുള്ളത് എടുക്കാവോ? അയായത് ള്ള സ്ഥ ലൊക്കെ എടുക്കാവോ?
ഞാൻ എം. ആർ. ഐ. സി. എസ്. സി. ടെക്നീഷ്യൻ അല്ലേ? ഇൻ ക്ക് റഞ്ഞാല് സെയിൽസ് മാനേജ്മെന്റായി കടേല് അങ്ങനെ നിക്കാ.
എന്തോ ഒന്നുടെ പറഞ്ഞേ?
സെയിൽസ് മേനേജ്മെന്റ് ആയിട്ടില്ലേ?
ആ
അസിസ്റ്റന്റ് ആയിട്ട്.
ഓ മനസ്സിലായി.
ആ. അങ്ങനെ നിക്കാ. ഗേൾസ് ആണ് അപ്പൊ ഞാന്. ബോയ്സിന്റെ അത്ര, ത് ഉണ്ടാവുലല്ലോ. വർക്ക് ചെയ്യാന് തോനൊക്കെ.
അ, ആ.
അ ആ. അങ്ങനെയൊക്കെയാണ്.
ഉം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ സെയിൽസ് മാനേജ്മെന്റ് അതിൽ നിൽക്കാനായിട്ടുള്ള ഒരു താണോ?
ഉം. അത് ഞാൻ ഇൻക്ക് വേറെ താല്പര്യണ്ട്.
വേറെ കോഴ്സ് പഠിക്കാനാണോ? വേറെ ജോലിക്കാണോ?
വേറെ കോഴ്സ് പഠിക്കാൻ.
ഉം.
ജോലിക്കായി കേറും മാണം ഒരു വർഷത്ത ഇതാണ് ഹോട്ടൽ മാനേജ്മെന്റ്
ഉം ഇപ്പൊ ഒരുപാട് പേരൊക്കെ ഉണ്ട്ല്ലേ എന്റെ വീട്ടില് ഒരാളുണ്ട് ഹോട്ടൽ മാനേജ്മെന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്
എങ്ങനെണ്ട്
ആഹ് ആൾക്ക് കൊഴപ്പൊന്നുല്ല ആൾക്ക് ഒരറ്റ പരാതിയേള്ളു ആൾക്ക് എന്നും അതായത് ഇവര് ക്ക് മാസത്തി ഏഴു ദിവസം അതെ ആദ്യം വർക്ക് ചെയ്യുന്നേട്ത്ത് ഏഴു ദിവസം ഉണ്ടായിരുന്നു പിന്നെ കൊറോണ വന്ന് കഴിഞ്ഞപ്പോഴത്തേും അവിടെ അടച്ചപ്പോഴെത്തേനു വേറെ അടുത്ത് കേറേണ്ടി വന്നു. അപ്പം ഒന്ന് ഇവര് പടി ക്കുന്ന ഡിഷല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുള്ള ഹോട്ടലിലേ കയറൻ പറ്റത്തുള്ളൂ
ഉം ഉം
പിന്നെ രണ്ടാമത്തെ കാര്യം ഇവർക്ക് ആഹ് മാസത്തി ഇത്ര ദിവസണ് ലീവ് അപ്പൊ ഇപ്പം വർക്ക് ചെയ്യുന്നിടുത്ത് അഞ്ചുസ അഞ്ചോ നാലോ ദിവസം കൊണ്ട് ലീവ് ഒള്ളൂ അപ്പം ഒന്നെങ്കിൽ നമുക്ക് എ എല്ലാ മാസവും ഈ നാല് ദിവസത്തെ ലീവ് എടുത്തിട്ട് വരാം ഇല്ലാന്നുണ്ടെങ്കി ആഹ് ലീവ് അവിടെ വെച്ചിട്ട് നമുക്കിപ്പോ രണ്ടു മാസോ മൂന്ന് മാസോ കൂടെമ്പോ ഒരുമിച്ച് എടുത്തിട്ട് വേണേലും വരാ ഇ ലീവില്ലാത്ത എല്ലാ ദിവസവും ജോലിയുണ്ട്
ഓ
അപ്പൊ ലീവ് ഉള്ള ആഹ് അത്രയും ദിവസം മാത്രമേ അവർക്കൊരു എന്ജോയ്മെന്റ് ഉള്ളൂ പിന്നെ ഈ പറയണക് ആഹ്
സാലറി ഒക്കെ എങ്ങനെ
സാലറി ആള് ഇപ്പം എബോവ് ഫിഫ്റ്റി ഇയേഴ്സ് ആയിട്ടുണ്ട് അതുകൊണ്ട് ആൾ ക് ഒരു നാല്പത് ആഹ് റേഞ്ചിലുണ്ട് കേരള ആയത് കൊണ്ട് കേരളത്തിന് വെളിയിലോട്ട് ആയിരുന്നെങ്കിൽ വീണ്ടും അതിൽ കൂടിയേനെ
ക്കുന്നെ ആഹ് വെളിയിലോട്ട് പോവാലോ
എബ്രോഡ് പോവാന്നുണ്ടെങ്കില് നല്ല അതായത് എനിക്ക് വന്ന് എബ്രോഡ് പോവാണെങ്കി ഒരു വൺ ലാക്ക് പുറത്തൊക്കെ സാലറി കിട്ടും. പക്ഷെ എബ്രോഡിലോട്ട് പ്പം ആഹ് ഇപ്പൊന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇതി തന്നെ ഈ ത്രീ ഇയർ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച ആൾക്കാരുണ്ട്
ആഹ്
അപ്പ അവര് കൂടുതൽ ഇവരെ റി റിക്രൂട്ട് ചെയ്യുന്നത്
ഏഹ്
അതായത് ഈ വൺ ഇയർ കോഴ്സ് പഠിക്കാതെ മറ്റേൾക്ക ആഹ് കുറച്ചൂടെ സാധ്യത ഇപ്പ അവിടെ കൂടുതല്
അ ആഹ് എത്ര
എന്താ ത്രീ ഇയർ ഹോട്ടൽ മാനേജ്മെന്റ് തന്നെ ത്രീ ഇയർ ഡിഗ്രി ഉണ്ട് ഇതിനും
തന്നെ
ആഹ് ഞാനീ അടുത്തിടക്കാടോ അറിഞ്ഞത് ഇതിനെ പറ്റി
ഇൻക്ക് ഭയങ്കര താല്പര്യമുണ്ട് പറഞ്ഞാ ഭയങ്കര നമുക്ക് താല്പര്യള്ളതിലേക്ക് പോയാ നമ്മള് വിജയിക്കൂലേ
അത് സത്യ ഉറപ്പായിട്ടും ചിലപ്പോം നമ്മൾ സ്വന്തമായിട്ടോരു സ്റ്റാർട്ടപ്പ് തന്നെങ് തുടങ്ങും
ആഹ് പിന്നെ അതെല്ല പേരെന്നു നമ്മുക്കൊരു ഇത് വാണം
ഒരു റെസ്പെക്റ്റാന്നോ ഉദ്ദേശിച്ചെ
ആ അതെ ഇടാനൊക്കെ
എന്തോ ചെയ്യാൻ
വിടാനൊക്കെ താല്പര്യം
ആഹ വിടാനൊക്കെ ആഹ.
ക്ഷെ ഏഹ്
വിടോ വീട്ടീന്ന്
ഇല്ലേ വിട്ണില്ല ഞാൻ. അപ്പ എ്റെ വീട്ടിലാണ് ഹസ്ബൻഡിനോട്ന്ന് ഇങ്ങോട്ട് പോന്നുക്ണ്
ഉം പക്ഷെ എന്റെ വീട്ടിലെ ടിസ്റ്റ് എന്തെന്ന് അറിയാവോ
ഉം
ഞാൻ കല്യാണത്തിന് മുന്നേ ബി എഡ് കഴിഞ്ഞിട്ട്. അപ്പൊ തന്നെനിക്ക് കിട്ടിയായിരുന്നു ജോലി കിട്ടിയിരുന്നു ഞാൻ ബാംഗ്ലൂര് മൂന്ന് വർഷം വർക്ക് ചെയ്തിട്ടിരുന്നതാ.
ഔ ഇനിക് ഭയങ്കര പൂതിണ്ട് പക്ഷെ ന്റെല്ലേ ഈ കോഴസിന്റെ ഭാഗമായിട്ട് എനിക്ക്ള്ള അങ്ങോട്ട് പോവാം
ആഹ
പക്ഷെ വിടൂല.
ആ എന്റെ ടിസ്റ്റ് കേട്ടോ എന്നിട്ട് ഞാന്. അവിടെന്ന് മൂന്ന് വർഷത്തെ ജോലി ചെയ്തോണ്ടിരുപ്പോഴാണ് എന്റെ കല്യാണയത് അപ്പൊ കല്യാണയപ്പോ റിസൈൻ ചെയ്ത്. അത് വന്നു അത് വന്നെഴിഞ്ഞപ്പം എന്റെ ഹസ്ബന്റിന്റെ വീട്ടിൽ ആർക്കും ഒരു കുഴപ്പല്ല എനിക്ക് കണ്ടിന്യൂ. ജോലി കണ്ടിന്യൂ യ്യുവന്നെ അവർക്കൊ ഒരു പ്രശ്നവില്ല പക്ഷെ എന്റെവീട്ടി ഇത് സമ്മതിക്കുന്നില്ലടോ രണ്ടു പേര് രണ്ടിടത്ത് നിക്ക ഒന്നാലോയ്ച്ചോക്ക് എല്ലായിടത്തും തിരിച്ചല്ലേ ആ എന്റെ പ്രിയമാന അമ്മ പറഞ്ഞു മോളെ രണ്ടുപേരും രണ്ടിടത്ത് നിന്നാ ശരിയാവത്തില്ല. ഒന്നെങ്കി നീ പോവവാണെങ്കി നിങ്ങ രണ്ട് പേരൂടെ പൊക്കൊ അപ്പ ഇവിടെ പിന്നെ പപ്പ തന്നെ ഉള്ളൂ അ ഞങ്ങള് മൂന്ന് പേരെ ഉള്ളു കേട്ടോ മൊത്തത്തില്.
ഉം
അപ്പം ആൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യംഒക്കെ വന്ന് കഴിഞ്ഞാലേ പിന്നെ വേറെ ആളെ. എപ്പോഴും ആശ്രയിക്കേണ്ടത് അത ഒരു ബുദ്ധിമുട്ടല്ലേ.
എന്തേനി ജോലി അവിടെ.
ഞാൻ ടീച്ചർ ആയിരുന്നു
ഹേ.
അങ്ങനെ ആ ആ ട്വിസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക് എല്ലാരും എന്റെ അടുത്ത് പറ. ആ് അല്ലല്ല സി ബി എസ് ഇ ആൻഡ് ഐ സി എസ് ഇ സ്കൂൾ ആയിരുന്നു.
ഏ എത്ര സാലറി.
നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റ് ടീച്ചേഴ്സിനോട് അടുത്ത് വരും അവിടുത്തെ സാലറി കറക്റ്റ് ഞാൻ പറയുന്നില്ല.
ഉം
അടുത്തന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ് ഇവിടെപ്പൊ അമ്പത് ഉണ്ടെങ്കിൽ നാല്പത് കിട്ടൂന്നല്ല. ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ആ റേഞ്ച് തന്നെ ഫ്രഷറിന് തന്നെ അത്രയും കിട്ടും
ഏ ഒരു മാസ്ത്തിനാണോ
ആ മാസത്തിലെ ജോലി അല്ലശെ മാസത്തിലെ സാലറി ക്രെടിറ്റ് ആകുന്നെ
ആഹ് അപ്പൊ ആ ജോലി പോയില്ലേ
യെസ് അവരന്ന് ഇപ്പോഴും വിളിച്ചായിരുന്നു. ഇപ്പൊ എനിക്ക് അവര് ടെൻ തൗസൻഡ് ആഡ് ചെയ്ത് തന്നു. എന്റെ എടുത്ത് പറഞ്ഞ് കാരണം അവർക്ക്. കർണ്ണാടകയിലോട്ടാണെങ്കി കേരള ടീച്ചേഴസ് മാർക്കറ്റിംഗ് ആ അവർക്ക്. അപ്പൊ അവർക്കൊരു പരസ്യം പോലെ അവർക്കൊരു സപ്പറേറ്റ് പരസ്യം.. പോലെ ഒരു കേരള ടീച്ചർ വന്ന് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ വർക്ക് ചെയ്ത സ്കൂളിൽ സ്കൂളിന്ന് തന്നെ അവര് എനിക്ക്. എക്സ്ട്രാ ടെൻ തൗസൻറ് ആഡ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷ എൻ്റെ വീട്ടീന്ന് മൈ മമ്മി സമ്മതിക്കൂല
അതാണൻ്റെ കുഴപ്പ നമ്മളെന്തെങ്കിലും വിചാരിച്ചാല്എന്തെങ്കിലും ആവാന്ന് വിചാരിച്ചാല് ഇങ്ങനൊക്കെ ഇണ്ടാവും അതമ്മക്ക് ഭയങ്കര
ഓ എനിക്ക് സങ്കടൊന്നില്ല എനിക്ക് പശേ ആ നാട്ട എക്ക്ഷേ എന്റെ ഹസിനെ പിരിഞ്ഞിയിരിക്കൻ വലിയ ഇഷ്ടില്ല ഞാൻ വീട്ടിൽ പോയാൽ തന്നെ എനിക്ക് ആഹ് എന്തോ വെഷമ എന്നാ എനിക്ക് വീട്ടിൽ പോകുന്ന ഭയങ്കര സങ്കട അ സന്തോഷവാ
ഇൻക്കും പറഞ്ഞ പോലെ തന്നെണ് ഏഹ്
ആഹ്
പക്ഷെ ഞാൻ എന്താ വിചാരിച്ചർഞ്ഞര്നോ നമ്മുക്കൊരു ജോലിയ്യ നമ്മളെ കജ്ജില് സാലറി കിട്ടിട്ട് ഓലിം കൊണ്ടോവാ
ഉം അത് നല്ലൊരു ഐഡിയ ഞാന് എംബ്രോഡിലോട്ട് ചെറുതായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോവാലോ പശേ പ്രൊസീജ ർ ഇച്ചിരി പാടാ കാരണം അവിടെ നിക്കുവാണെങ്കിൽ നമുക്ക് ഒന്നൂടെ സാധ്യത കൂടുതലാണേ ഇവിടന്ന് നമ്മൾ അപ്ലൈയ്ത് പിന്നെ ഈ പറഞ്ഞണക്ക് ഇവര് എപ്പോഴെങ്കിലുക്കെ ആയിരിക്കും ഇന്റർവ്യൂ വിളിക്കുന്ന അത് ഈ പറേണക്ക് കൊച്ചിലോ കോഴിക്കൊടോ ട്രിവാൻഡ്രം എവിടേടെക്കായിരിക്കും മിക്കവാറും കൊച്ചി ആയിരിക്കും അവര് ഓപ്റ്റെയുന്നെ കാരണം അ ഇപ്പം കേരളത്തിന്റെ രണ്ട് ഭാഗത്തുള്ളവർക്കും വരാല്ലോ
ഉം
ആ അത് സൗത്ത്, നോർത്ത് രണ്ട് സൈഡിലുള്ള ആൾക്കാർക്കും വരാം.
ഉം
നമ്മക്ക് ഇവ്ട്ന്ന് കൊച്ചിയിലെക്കെ പോവാൻ പയങ്കര ദൂരവാ. പറഞ്ഞ ഏകദേശം ഒര് ആറ് മണിക്കൂർ കൂടുതലുണ്ട് അങ്ങോട്ട് യാത്ര
ട്രെയിൻല് ന നല്ല സുഖാണറിയാം
ഉം ട്രെയിനിലൊക്കെ നമ്മക്ക് ഇവടെ അടുത്ത റെയിൽവേ സ്റ്റേഷന് ഒക്കെ ഉണ്ട് ന്നാലും ഒരു ദിവസത്തെ മെനക്കേട് പിന്നെ യാത്ര എന്നിട്ട് നമ്മൾ ഇത്രയും പൈസയും കൊടുത്ത് പോയിട്ട് കിട്ട ട്ടിയില്ലെങ്കിലോ അത്രയും പൈസ നഷ്ടമല്ലേ
ഉം മലപ്പുഴ മലപ്പുറം ജില്ലയിലാ
അല്ല അല്ല നമ്മള് കൊല്ലം
ഏ കൊല്ലത്താ ആ എൻ്റെ ഫ്രണ്ടിണ്ട് ഐ ടിൽ പഠികനേ അവിടെ
ആഹ് നമുക്കെക്കെ ഭയരങ്ക ദൂരം കിട്ട നമുക്ക് ട്രിവാൻ ട്രിവാൻഡ്രം കിട്ടിയ നമുക്ക് കുഴപ്പമില്ല ഇവരൊന്നെങ്കിൽ ആ ശരി ശരി